ഹലോ ആ പറഞ്ഞോളൂ കേട്ടോ എന്ത് ആഹ് കേക്കാൻ കേക്കാൻ എന്ത് ചെയ്യ
ന്നല്ല ഏതാണ്ട് ജോബാണോ ചോയിച്ചത് അതോ ഇപ്പത്ത പണിയാണോ ചോദിച്ചത്
ഇപ്പോഴത്തെ പണി
ഇപ്പ ഇങ്ങനെ നല്ല വെയിലുണ്ട ഇപ്പ രണ്ട് രസം നല്ല മഴ ആല്ലേന്നോ
ആഹ് ഇന്ന് ഇവിടെ വെലൂല്ല മഴ ഇല്ലാത്ത കാലാവസ്ഥയ ആ അ വെയിലുംല്ല മഴയുല്ല ആ ഒരു കാലാവസ്ഥന്ന് ഇവിടെ
ഇവിടെന്ന് നല്ല വെയില ഇറച്ചീന അപ്പൊ ഒന്ന് തിരുമ്പിയൊക്കെ ഓണം നനൊക്കെ ഉണക്കി
ആഹ് എനിക്ക് ഇനിപ്പം ആഹ് ആഹ് നി ഇനിയിപ്പ തറോ ഒന്ന് ക്ലീൻ ചെയ്യണോ ഫ്രിഡ്ജ്ക്കെ രാവിലെ ക്ലീൻ ചെയ്തു മക്കളൊക്കെ പഠിക്കാൻ പോുന്ന ടൈമില് നടക്കും
ആഹ് അത് ശെരിയാ എനിക്ക് അതന്നെന്നെ ഫ്രീ ആയിരിക്കണം ആഹ് ആഹ്
ആഹ് ഫ്രീ ആയിരിക്കണം ആഹ്
മറ്റേ ഒരു തലന്നാക്കുമ്പോ മറ്റേ തലകോട് വരുത്തും
ആഹ് അങ്ങനെന്നെ പിള്ളേരും വന്ന് ന്ന കഴിഞ്ഞാൽ പിന്നെ ഒന്നിനന് സമയം കിടുത്തില്ല എനിക്ക് രണ്ടു പേരുണ്ട് ഒരു മോനും ഒരു മോളും ഏ നിങ്ങൾക്ക് എത്ര ആൾക്കാരാ നിങ്ങൾക്ക് എത്ര മക്കള ഒ ആ ആഹ് ആഹ് പിന്നെ ഫുഡ് കഴിച്ചാ രാവിലെ
ഓ രാവിലത്തെത്തെ കഴിഞ്ഞ് ചോിച്ചക്കത്തെ പരിപാടില്ല ടായോ ഫുഡൊക്കായോ
ഓ ഇവിടെ ഫുഡൊക്കെ ആയി ഓ ഫുഡൊക്കെ ആയി ഉച്ചക്കുള്ള ഫുഡൊക്കെ കായി ഒരറ്റ ത്തി ന്ന് എല്ലാം നടന്നോണ്ടിരിക്കുന്നു ഇല്ല മക്കള സ്കൂ സ്കൂൾ ഫുഡ് ഉണ്ട്
ഏണ്ടല്ലേ ആ
ആ
അങ്ങനെ ആകുമ്പോ പിന്നെ കൊറെഞപണി പൊയ്കിട്ടും അങ്ങനെ ആകുമ്പോ കൊറെ പണി കുറഞ്ഞിട്ടും ആ മറ്റേ രാവിലെ ആകുമ്പോ തന്നെ ഫുഡ് ഇന്നത്തെ കാലത്തൊക്കെ ലഞ്ച് അതിന്റെ ഇടയില് സ്നാക്സ് എന്തൊക്കെയാണ് ഞ
സ്നാക്സ് പിന്നെ ആ ഇന്ന ഇവിടെ ഇപ്പ സ്നാക്സ് കൊടുത്ത വിടാറില്ല ഇടക് ആ ഇടയ്ക്ക് സ്നാക്സ് കൊടുത്തേക്കും കുഞ്ഞ കുഞ്ഞുമോൾക് സ്നാക്സ് കൊടുതയ്ക്കോ മോള മോന
ഓന ഓന് അംഗനവാടി കണ്ട് പൊക്ക അവിടെണ്ടാവല്ലോ
ആ ഫുഡ് അവിടുണ്ട്
ആ ഒന്നും വേണ്ട ഞൻ എൽ കെ ജി യിലൊക്കെ ചേർത്തുമ്പോളാ ണല്ലോ നല്ലതും വേണ്ടിയിരാ രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് ഉച്ചക്ക ഒന്ന് വന്നിട്ട്
ഞാനിപ്പം ബയപ്പം കാപ്പി ഇങ്ങനെ കൊടുത്ത വിടാറില്ല സ്നാക്സ്സൊന്നും കൊടുത്ത് വിടാറില്ല സ്നാക്ക്സ് കൊട്ത്ത് വിട്ടു ആ കൊണ്ടുപോയാലും കഴിക്കില്ല അതുപോലെ തന്നെ തിരിച്ചും കൊണ്ടുവരും
ഏ
ആ അക്ക നേരെയയും കൊണ്ട് കൊണ്ട് ഒരാള് ആറില് ഒരാള് അഞ്ചില്
പേരല്ട്ടന്നല്ല
ആ
മ്മ്
പിന്നെ ഹസ്ബൻറ് എന്നാ ജോലി
ഓര് ഓട്ടോ ഓടിക്കല
ആ ഇവിടെ വെൽഡിങ്ങിന്റെ വർക്ക ആയിരുന്നു ഇപ്പൊ മരം മുറിക്കലാണ് എല്ലാം ചെയ്യും എല്ലാ ജോലിയും അറിയാം ഓ നാടി ത ഗൾഫ് ഇഷ്ടല്ലാത്ത പുള്ളിയാണ് പുള്ളി ഗഫ ഒന്നും ഇഷ്ട അല്ല
സ അല്ല കുന്തിയ ഇട്ടാല് പോല പൊയ്ക്കോളി പോയിട്ട് കുറച് പൈസണ്ടാക്ക ആ അതാണ്
ഉ ഇല്ല കൂടെ കാണല്ലോ നമ്മുക്ക് എപ്പഴും കൂടെ ആ ഞാനും നിർബന്ധിക്കാൻ പോവത്തില്ല
പ്രവാസി ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഉണ്ടാവൂല പൈസ ഉണ്ടാവുള്ളൂ
ആ അത് ശരിയാണ് ജീവിതത്തിന്റെ മുക്കാ ഭാഗവും അതിലങ്ങു തീരും
ആ അപ്പൊ അരു ഞാൻ ഇവിടെ സംസാരിച്ചപ്പോര് ഇങ്ങനെ പറയാ ആ വർഷ തില് രണ്ട വർഷം കൂടുമ്പോ രണ്ട് മാസം ലീവ് ലോ ഞാൻ അപ്പ നിങ്ങൾഇപ്പ എത്ര വർഷം ജീവിച്ചുണ്ടാവും ഒരുമിച്ച് വെച്ചാഞാല്
ആ അതല്ലേ ഒരു വർഷം പോലും തികച്ചു ജീവിക്കാനുള്ളത് കാണത്തില്ല വന്ന നിക്ക്
ഒരു വർഷായി ആ ഏഴ് വർഷമായി കല്യാണം പക്ഷേ രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കൂടുമ്പോ രണ്ടു മാസം. അതെയ ഇതാപ്പൊ അവസ്ഥ.
അത്ന്നാ ആഹ് പിന്നെ ഒരുകാലം കഴിയുമ്പോ അവരുംഗൾഫ് മടുക്കും.
ആഹ്
അല്ലേ.
ആആരോഗ്യമുള്ള കാലത്ത് നിക്കണം അപ്പൊ ആ അസുഖങ്ങള്....... ല്ലത ആയിട്ടേക്കും വര് പ്രവാസികള്
ഓ ആ ടൈമിൽ എല്ലാരും തിരിച്ച് നാട്ടു വിരാസങ്ങളൊക്കെ വന്ന ടൈമില് ആ അത് തന്നാ തിരി നാട്ടിലെത്തും ഉം പിന്നെ ജീവിതമേ എന്താണെന്ന് പോലും അവർക്കറിയാ ആ അത തന്നെ ആ കൂടുതൽ പെമക്കളൊക്കെ ഉള്ളവരട്ടാ കൂടുതൽ ഗൾഫിലൊക്കെ പോകുന്നത്...... ആഹ രണ്ട് മൂന്നൊക്കെ പെമക്കള് ഉള്ളവരാണെങ്കിൽ പോവും
ആ ബേജാറോണ്ട് നാട്ടില് നിന്ന എന്തും ആവൂല വിചാരിച്ചിട്ട്
ആ അത് തന്നെ
പ്രവാസം ഒക്കെ കഴിഞ്ഞിക്കണ്
ആഹ് എന്തോ
ഇപ്പത്തെ പ്രവാസം കഴിഞ്ഞാണ് അല്ലേ ഇപ്പൊക്കെ ദുബായിലൊക്കെ ഒന്നാകെ സാലറി കമ്മിയ ആയിട്ടൊക്കെ കട്ട് ചെയയ്യാലും ഒക്കെ ആയിട്ട് ആകെപ്പെെട്ടിരിക്കയാ അവര് ഇനിപ്പൊ ഇനി ഗൾഫ് ഓടാൻ വയ്യാ അവസ്ഥ
ആഹ് അതിനെക്കാട്ടും കാട്ടിയൊക്കെ നമ്മുടെ നാട് തന്നെ ഏറ്റവും നല്ലത്ട്ടോ..... ശരിക്കും പറഞ്ഞോ കാരണംന്ന് വെച്ചാ ആ ആ അതു തന്നെ ഇവിടെ എൻ്റെ ഹസ്ബഡും പറയും കാരണംന്ന് വെച്ചാ നാടുതന്നെയാ ഏറ്റവും നല്ലത് കാരണം നമ്മക്ക് നമ്മുടെ ഇഷ്ടത്തിന് നിക്കാല്ലോ
ആ അതുവല്ല കുറച്ച് കഴിഞ്ഞാലും ഞമ്മള് കാരണം അതുവല്ല പിന്നെവിടെ എന്തേ പരിപാടി നോക്കണം അപ്പൊ ഞമ്മ നാടുവായിട്ട് ടച്ച് ഉണ്ടാവില്ല ഗൾഫിലങ്ങനെ ആയി കഴിഞ്ഞാല് പിന്നെ അയിനെ കാട്ടിലും നല്ലത് ത് വളർത്തണേ ഒരു ജോലി എന്നേക്കും ണ്ടാവും
ആ ഇതായിട്ട് വർക്കുള്ള ജോലി ഉണ്ടെങ്കി ശരിയാണ് ശരി ശരി അതു ശരിയായിട്ട് വർക്ക് ഉണ്ടെങ്കിൽ ശരിയാണ് രണ്ടു പേർക്കും വർക്കുണ്ടെങ്കി കൊഴപ്പേല്ല
ആ അഹ്
ആ അപ്പൊ ഒരാൾക്ക് മാത്രമേ ജോലി ഉള്ളെങ്കിൽ അതും വിഷയമാണ് ഇന്നത്തെ കാലത്ത് രണ്ടു പേർക്കും വേണല്ലോ അല്ലേ ആ ഏ
ങ്ങൾൻ്റെ വർക്ക് കഴിഞ്ഞോ
എന്തോ
എന്റെ വർക്ക് ചെയ്തീനോന്ന് ആ
എൻ്റെ വർക്ക് ആ ഓ ഏത് വർക്ക്
ജോലി എന്തെങ്കിലും ചെയ്തിന്നേ
ഞാനോ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കി പറഞ്ഞ കേട്ടാ.
ആഹ് ഓൺലൈൻ ആ
ഓ ആ ആ ഓൺലൈൻ. ആ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളൊന്ന് ശ്രമിക്കാൻ തീരുമാ ആഹ് എടുക്കുന്നുണ്ടല്ലേ ആ അത് നന്നായി. ആ പിള്ളേര് ആരെങ്കിലും ആ എ എന്നാ ഗോഗുലം അറിയത്തില്ല അറിയത്തില്ല. അറിയത്തില്ല ഞാൻ വാർസിലാണ്.
ഏ
ആ വ ആഹ് ഞാൻ വാവസിലും എഡുമേറ്റിലു ആണ്.
ഏ
മ് മ്
പക്ഷേ ഈ ഗോഗുരുന് മെയിനായിട്ട് ബുക്കൊക്കെ എടുക്കണത് ഇന്റർവെല്ലിന്റെ ബുക്ക്സണ് എടുക്കണത്
ആ ആഹ് ഇവിടെ കുട്ടികക്കാർക്കും ഒരു ഇതല്ല ഉന്മേഷ ഇല്ല ചില കുട്ടികൾക്കൊന്നും ഒരു ഉന്മേഷവും ഇല്ല. എനിക്കാകെ മൂന്ന് ആ ഇല്ല കഴിഞ്ഞ വർഷം നീ കിട്ടിയ കുട്ടികളോക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാ കഴിഞ്ഞ വർഷം.
ആ ആഹ്
ക്ടീവായിരുന്നു ഇാ പ്രാവശ്യം എൻ്റെ ഒരു കുട്ടി മാത്രണ്ട് വാവസല് ഒറ്റ ഒരള് ഒരാള് മാത്രം ഉണ്ട് വാവാസില് ബാക്കി രണ്ട് പേര് ആക്ടീവല്ല.
ഉ
എന്താ പറയാനാ പിള്ളേരും മടുത്ത് കാണും.
ഇവര് നല്ല റിയ റിയാക്ട് ചെയ്യുമ്പോളേ നമ്മുക്കും എടുക്കാ നൊരു ഉഷാറ്ണ്ടാവൊളു ആ
ആ നമ്മുക്കു എടുക്കാനൊരു ഉഷാർ കാണത്തില്ല മ് അങ്ങനെ കുട്ടി രാവിലെ ആ ആക്കിയോ നഴ്സറില്ലാക്കിയോ കുട്ടിയെ?
ആ ഓനെ നേരത്തെ കൊണ്ടയാക്കി.
ആ എന്റെ ലാഗോജ് മനസ്സിലാവുന്നുണ്ടോ?
ഓ ജെവിടെ ഒരു അയൽവാസിണ്ട് സെയിം ഇതെന്നെ സ്ലാഗണ്.
ആആ വ ഞാന് എനിക്ക് കൂടുതലും കുട്ടികൾ ട്യൂഷൻ എടുക്കാൻ കിട്ടുന്നത് നമ്മുടെഈ കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള ജി ല്ലേ നൊക്കെയാണെ. അപ്പ ഞങ്ങള ലാംഗ്വേജ് മനസിലവാത്ത കുട്ടികളുണ്ടാവും ചെല കുട്ടിക്കൊന്നും മ
ആഹ് കണ്ടത് തന്നെ വേറൊരു ഭാശ
ഓ അ പ ഇത്രയും ഇത് നല്ല എഫേട്ട് എടുത്ത് നമ്മക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്തെങ്ങനെയാ അടുത്തെ എങ്ങനെയാ ബീച്ച് ആ് കടൽ തീരാക്കെ ഒണ്ടോ?
ഇണ്ട് ഇണ്ട് കോഴിക്കോട് ആ ഉണ്ട് അത് ഏഴ് കിലോമീറ്റർ ഒക്കെ ഉണ്ട് എന്നാലും ഇടക്കിടക്കൊക്കെ പോവും ജോബ് അവിടെയാണ് ഹസ്ബൻറിന്റെ ടൗണിലാണ് പണി.
ആ ആ ആ
ഇതെപ്പോഴും കണി കാണാത്ത ഉ
ആ് ഇവിടെ ഞങ്ങള് ഇടക്കിടകൊക്കെ പോ അങ്ങനെ ഇരിക്കുമ്പ പിന്നെ ഇപ്പ പിന്നെ മഴ ആയ തീരെ നിവർത്തിയില്ലാത്ത അവസ്ഥയായി മഴാവുമ്പ പിനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അ ചടക്കല്ലേ കടലൊക്കെ
അല്ല ആ എന്താണ് ഇപ്പൊ എന്താ ചോദിക്കാൻ വന്നല്ലോ?
എന്തെങ്കിലൊക്കെ ചോദിച്ചോ അങ്ങനെയൊന്നും ഇല്ല.
അ നിങ്ങളെ ഈ ഈ ഇ സംസാരം കേട്ടിട്ട് എൻന്റെ ഇപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു ചേ ഒർ ഇവിടുത്തെരല്ല അവരി ഇത് പുറത്തുന്ന് വന്ന ആൾക്കാരാണ് തെ സ്ലാഗൻ ന്നേ തെ സൗണ്ട് ഒക്കെ ക്ക് കേട്ട്പ തന്നെ ആ ചേച്ചീനെ ഓർമ്മ വന്ന
ആഅല്ല ചില സൗണ്ടില് കേൾക്കുമ്പോ നമുക്ക് പെട്ടെന്ന് പരിചയയുള്ള സൗണ്ട ആയിട്ട് തോന്നും ഇ പെട്ടെന്ന കേട്ട് മറന്നുപോയ സൗണ്ട ആയിട്ടൊക്കെ തോന്നും
നന്നായിക്കോട്ടെ എന്ന ശരി
ആ ഓക്കെ ഓക്കെ